ആ ഹലോ
ആഹ
ഉം പിന്നെ എന്തെങ്കിലും വർക്ക് ചെയ്യലണ്ടോ എന്ത എന്തെങ്കിലും വർക്ക് അറിയാം ഒുന്നേല എന്തെങ്കിലും അറിയാം
തുന്നല് ചെയ്യും
ഉം
ഉ തുന്നല് ചെയ്യാം എല്ലാ തടിക്കൂല കൊറച്ചൊക്കെ ഞമ്മക്ക് ആവശ്യമുള്ളതൊക്കെ പെണ്ണുങ്ങത് മാത്രം
ഉം പൊറത്ത ക അടിച്ച കൊടുക്കണ്ട
ഇല്ലല്ല നമ്മ വീട്ടക്ക ആവശ്യത്തിമ്മ മോക്ക ഉള്ളതടിക്ക കുട്ടികൊക്കെ ഉള്ളതട അ ചിരിദാറ കണക്ക
അപ്പൊന്നാ പുൊറത്തക്കൊക്കെ അടിച്ചെടുത്തട
ഒറത്തക്ക ഒ അടച്ച കൊടുക്കാ ഇങ്ങനെ ചെയ്യല
എല്ല ഇപ്പൊറ ചുരിദാറിനൊക്കെ മുന്നൂറ്റി അറുപതാണ്
ആഹ പോ ഒക്കെ എല്ലാരും ഉ എല്ലാവർക്കും അടിയിലൊക്കെ ഉണ്ടായി കൊടുക്കൂലേ
ഉം ആഹ കടയിൽ തന്നെ നീ അതിീതൊക്കെ ഞാനൊക്കെ
ഉ നമ്മങ്ങനെ അലച്ച് കൊടുക്കണ്ട് പറയലൂില്ല അതാണ് അല്ലാ നക്കെ കിട്ടയൊന്നും ഇണ്ടാവൂല പക്ഷേ നഞമ്മ നമ്മൾ തന്നെ അടരിക്കലേ ഉള്ളുപ്പൊറത്തേക്ക ഒന്നു
കടക്ക് പിന്നെ പോയി പഠിച്ചതാണ് കടയിൽ പോയി പഠിച്ചതെ
അല്ല ഞാന് സ്കൂള് പോണംന്നെ പഠിച്ചതാണ്
ഉം
സ്കൂൾ പോടുന്ന അവ വെക്കേഷന്റെ ടൈമ അല്ലേ മൂന്ന് മാസ ആ അങ്ങനെ പൊഠിച്ചതാണ്േ സ്കൂള് തുറക്കുമ്പോ ഇതിനള്ള
ചുരിദാറും ഒക്കെ അടുപ്പക്കാരപ്പ അതില്
ആഹ് എല്ലാതും പഠിച്ചിരുന്നു ആ മൂന്ന് മാസം ണ്ട് പക്ഷെ എന്താണ് ഇപ്പൊ ആൺകുട്ടികതൊന്നും അറിയില്ല
ഉം ഞാനും ഇതേപോലെ രണ്ടു മാസം പോയി അന്നൊക്കെ അ ചോക്കിരുന്നു ഇപ്പൊ ഒന്നും അറിയില്ല ഇപ്പൊ ചുരിുകാർ കുട്ടിട്ട അടിക്കാനൊക്കെ ആമൊക്കെ അടിച്ച നോക്കി നമ്മൾ എന്താണെന്നണ്ടെങ്ക നമ്മളിങ്ങനെ
ചെയ്തൊണ്ടി ഇരിക്കുമ്പോളേ നമുക്ക് കഴിയുള്ളു പക്ഷേ അതൊക്കെുമ്പ ഞങ്ങ അതേമാതിരി കുറേ വർഷങ്ങള് പത്ത് പന്ത്രണ്ട് വർഷം പോലും എടുക്കാതെ നിന്ന് ആ അതത് പറ്റിയത് അല്ല അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര കുഴപ്പ ഉണ്ടാവൂല
ഉഹ
കല്യാണൊക്കെ കഴിഞ്ഞ അതിൽ എങ്ങനെ ഉണ്ടായപ്പോ പിന്നെ അതൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞതിനന് ശേഷം ് നോളൊക്കെ ഉണ്ടായി കുറച്ച് കഴിഞ്ഞതിനന് ശേഷമാണ് പിന്നെ പോക്കോക്ക ഇങ്ങനെ ഓരോന്ന് നാൻ വേണ്ടീട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് നോി നക്കപ്പള നഷ്ടം ആവശ്യുണ്ട് പക്ഷേ ഞാ പഠിച്ച സമയത്ത് തന്നെ മെഷീന് വാങ്ങിയാണ്
ഉ ഉ അപ്പൊ ആ മിഷീ ഇങ്ങോട്ട് കൊണ്ടര
ആഹ ആണ്ട് കൊണ്ടുപോയി കൊണ്ടോയിച്ച് അവിടുന്ന് കട്ട് ചെയ്ത വലക്കളൊക്കെ ഇങ്ങ ചെറുതായിട്ടൊക്കെ അടിക്കാൻ നോക്കിയപ്പോളാണ് കുറേ മറന്നതായിട്ട്ോന്നത്
ഉം
പിന്നെ ഞാൻ ചെയ്ത് ചെയ്ത് ചെയ്ത് ഇപ്പൊക്കെ ഏകദേശംൊക്കെങ്കിലെ പെൺകുട്ടികൾ മുള്ളക്ക ഒരു ഇതൊക്കെ ഇങ്ങെ അടിച്ച് ഇതാക്കും
ധൈര്യം വേണം വെട്ട വെട്ടിയല് പക്ഷെ നമുക്ക് വന്നാലും ഞമ്മുക്കുള്ള കാര്യാലം നന്നായിട്ട ഇങ്ങി നമ്മള ഇടുവാണം
ആഹ അതെല്ലേ ആഹ ഇല്ല അടിച്ചത് വക്കുള്ള കുഴപ്പ ഇില്ലാത ഇടലുണ്ട് ഇതുവരെ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നിട്ട്
മ്മക്ക് കടന്ന അഴിച്ചാത്ത ഞമ്മുക്ക് മനസ്സിന് ചെറുപ്പത ഇല്ലന്നുണ്ടെങ്കില് നമ്മൾ പിന്നെ കഴത്ത നോക്കും അതാണ് താങ്കൾ പ്രശ്നം
ഉം
എടുക്കൻ നമ്മള് കടയിൽ പോയി എടുക്കും എന്നാല അവിടെ വന്ന എന്ന നമക്ക് നക്ക ഇപ്പല്ല നമുക്ക്ത് രസംമല്ലന്ന് വിചാരിച്ച പിന്നെ സാനം നമ്മോട് ഇ വെറുതാ കഴിക്കണ്ടപ്പ
അപ്പൊ പിന്നെ അങ്ങനെ ചെയ്ത് ഇതൊക്കെ കുട്ടികൾക്കുള്ളതൊക്കെ എങ്ങനെ അട പങ്ക
യൂനിഫർമ കടിക്ക
ആഹ് കൊണക്ക ബ ഒ എല്ലാവർക്കും ഉുള്ളതൊക്കെ ഞാൻ തന്നെ അടിച്ചത് ആങ്ങളുടെ മക്കളൊക്കെ ഉണ്ട് അതിനോതിക്കുള്ളതും എല്ലാവർക്കുള്ളതും നാൂപ കുട്ടികള ഞാ അപ്പൊറക്കുള്ളതൊക്കെ ഞാൻ തന്നെ അടിക്കും
ആ ശരി
ഉ പിന്ന് എന്ത രണ്ടാള് രണ്ടാണ് കുട്ടിയ അ പിന്നെ
ഉം
ഇന്ന മേലടനെ ഇഷ്ടം പോലെ അമ്മൾ തന്നെ ഇണ്ടാവൂല്ല
ഉം ഇപ്പൊ റെഡ മാി വിടുത്താനണ്ട നെ എഷ്ടമെ
ആഹ റെഡിമെയഡ് ഇട്ട് മറ്റേ അടിൽ ഇണ്ടാവുള്ളു ആ അപ്പൊ അതും അടിക്കാതട പറ്റ അങ്ങനെയൊക്കെ അങ്ങനെ അടിക്കും പിന്നെ കാര്യായിട്ട് നോർമേറ്റ ആക്കിയണ്ട് അങ്ങനെടക്കും
ഉ
ഇപ്പൊ യൂണിഫോമിന്റെ ഇതാണ് ഒന്നാമത്തെ അടി എറില്
ഉ
ഉ
ഇനി ഇപ്പ പുറത്തന്ന അവിടെ മൂക്കാപ്പാണ്ട് മക്കക്കെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അളിച്ചു കൊടുക്കുംല്ലാ അതായിട്ടും അടിക്കില്ല
ഇവിടൊക്കെ പ്രാവശേ യൂണിഫോം പതിനഞ്ചാംീയ കിട്ടുള്ളൂന്ന് പറഞ്ഞിുന്നത്
ഏ പെൺകുട്ടിയാവതോ
ആഹ യൂണിഫോം വശാ ഞങ്ങള് സ്ഥിരം കൊടുക്കണ കടന ആ കാരഞ്ഞോ അവര് ഇരുപത്തെ എട്ടന് തന്ന് ഒന്നാംതി പർക്ക് ഒന്നാംന്നെ വണ പോയും ഒന്നാം തീയെ പ്രോപ്പർ യൂണിഫോം വേണംന്ന്ഞ്ഞ ഇങ്ങാണ്ട് ഇങ്ങോട്ട് മെസ്സേജ്ണ്ട് പോതുും
ഉം ഉ ഇവിടെ പെൺകുട്ടികൾൊക്കെ പിന്നെ സുഖമാണ്ഞമ്മുക്ക്ന്നെ അടിക്കാൻ പറ്റ ആൺകട്ടികൾാണ് സുഖം റിസ്ക
പെൺകുട്ടികളെ തെ തന്നെ ഇ എന്താണ് ലൈനിങ് ഇല്ലാത്തതിന് ഇരുന്നൂറ്റിമ്പത് ഉറുപ്പ്യ ആാണ് ടോപ്പിൽ
എത്ര
ഇരുന്നൂറ്റി അമ്പത് ലൈനിങ് ഇല്ലത്തേന്
ഓഹ്
ലൈനിങ് വച്ചിട്ട് ചുരിദാർ അടിക്കുണ്ടെങ്കിൽ ടോപ്പ് മാത്രം ഇട്ടാ ലൈനിങ് ഇല്ലാ ഇരുന്നൂറ്റി അമ്പത് തോ ലൈനിംഗ് ഇള്ളതിന് ഞമ്മൾ സാധാ ചുരിദാർ എടുക്കുന്നത് മുന്നൂറ്റി അറുപത് ഞാൻ ബിറ്റെടുക്കല് ഈ ചെറിയ പെരുന്നാക്കും ബിറ്റെടുത്ത് വലിയ പെരുന്നാക്കും ബിറ്റെടുത്ത്
മ്മ് അപ്പൊ അടിക്കൂല് നല്ല പൈസ
മ്മ് അടിക്കൂലി നല്ലാംണ്ട് ഞാൻ റെഡി മെയ്ഡ് ഒന്നെടുത്ത് ആയിരത്തി നന്നൂറ്റി ചില്ല ഉറുപ്യയായി ഇതിപ്പോഴും എനിക്ക് ഇട്ടിട്ടരു സുഖം തോന്നില്ല ഇന്നലെ എന്ന് പോകുമ്പടുമ്പോഴും മൂട്ടിയിട്ട ഇടുള്ളൂ എന്നാലേ പോകൻ പെട്ടോ എടുത്ത് മൂട്ടി പക്ഷെ എനിക്കൊരു സുഖം കിട്ടണില്ല അവ ഇന്നും കൊണ്ട് വെച്ച് വെറുതാ പൈസ പോയന്നൊക്കെരു പേടിയുണ്ട്
മ്മ് അതെന്താ ഇറക്കം കൂടി ട്ടോ അതോ വണ്ണം കൂടിയതോ
എന്താ ഒരു സൊ സുഖം കിട്ടുന്നില്ല ഇങ്ങട്ട് ഇടുമ്പോ നമ്മുക്കൊരു ഇത് തോന്നില്ല ആഹ് ഷെയ്പ്പ് കിട്ടണില്ല ആദ്യം അടിച്ചിട്ട് പിന്നെ ആ ഒരു സം ഇട്ട്കാണ്ട് പോയി ഇന്നെലും പോകുമ്പോൾ ഞാന് റെഡിമെയഡ് ഇല്ല ഇന്നെലും പോകുമ്പോ അടിച്ച് മൂ നല്ല മൂ കൊണ്ട് ട്ട് പക്ഷേ എനിക്ക് ഒരു സുഖം കിട്ടിയില്ല അപ്പ ഞാൻ ഊരിച്ചിട്ട് വേറൊ ഒരുന്ന് എടുത്തിട്ട്
മ്മ് മ്മ്
എന്തൊക്കെ കാട്ട കൈയ് കുറച്ച് നല്ല ഇറക്കണ്ട് അതൊന്ന് വെട്ടി ചെറുതാക്കണ്ടി വരും
മ്മ്
എല്ല തോന്നുന്നുണ്ട് ഇനി അതൊക്കെ എന്താ കാട്ടി കൊടുക്കാന്നുള്ള
അതാണ് ആ ഞമ്മക്ക് കറക്റ്റ് അളവല്ല ഞാല് പിന്നെ
ആഹ് വലിയ പിന്നെ സെല്ലാണ് ഡബിൾ എക്സെല്ലാന്നോണ് വലിയൊരിതാണണ് വലിയോരുടെ ഒരു സൈസ് കോട്ടൺ ചുരിദാർ പോലത്തെ ഉണ്ടല്ലോ അതാണ് ഇള്ള വിലയുണ്ട് ആയിരത്തി ഇണ്ടെനു നാനൂറ്റി ചില്വാനം ഉറുപ്പിയ യുണ്ടായിരുന്നു അപ്പൊ ഞാന്
മ്മ്
അപ്പൊ ഒരു കോട്ടന്റെ ഉടുത്ത് ഒരു സാധാ ഷിഫോണായിട്ട് ഉടുത്ത് അത് എടുത്ത് ത് കൊടുത്ത് അപ്പ ഇനി പിള്ളേരെ പോക്പോഴൊക്കെ മീറ്റിങ്ങും അടുത്തക്കെ മരിച്ച കൊടുക്കൊക്കെ പോകുകെ ഞാൻ അഭായ വലിച്ചിട്ട് പോയി എന്റെ മാപ്പള ചീത്താ പറഞ്ഞു ആ എല്ലാരും ചുരിദാർ ഇടണെ അനക്ക് മാത്രം അഭായട്ണ പറഞ്ഞ് ചീത്ത പറഞ്ഞു അപ്പൊ എടുത്ത് നോക്കി അതാണ്ണ് ന്ന്ടെങ്കിൽന് എനിക്കൊരു സുഖം കിട്ടണല്ലയാ
മ്മ് റെഡിമെയഡ് നമ്മള് ഷേപ്പ് അല്ലാതെ തിന്നുന്നുണ്ടെങ്കി പിന്നെ ആകെ പണി ആഹ് അപ്പൊ അതൊക്കെ ഷേപ്പ് ആക്കണം പിന്നെ വെട്ടിട്ട് പിന്നെ ഷേപ്പ് ആക്കണം
ഞാൻ അതേപോലെ ഒരു പ്രാവശ്യം ഇണ്ടായി ഈ ഒരു മക്സി എടുത്തിട്ട് കഴ്ത്ത് ധ് ഒക്കെ ഒരു ജായി പോലെ ഞാൻ എന്ത് ചെയ്ത് എന്ന്ട്ടൊക്കെ തുന്നയിച്ച് വെട്ടിയുണ്ടാക്കി ക്കെ തല തന്നെ അടിച്ച് എന്നട്ട് പിന്നെ കൊറച്ച് കൊറച്ചെടുത്ത്
ആഹ്
അതേപോലെ പിന്നെ ആഹ് പിന്നെ മൂത്താപ്പാൻ്റെ മരുമോള് ഗൾഫിൽ പോയിന്നപ്പോ ഓള് അത് മാക്സി തന്നീനു അപ്പൊ അതും തന്നെ വേറെ സൈസ് മാക്സി അതും തന്നെ ഒന്നാ തുന്നയി വെട്ടി ഉണ്ടാക്കി അത് ഒരു ഇതൊകേ ലെവലാക്കിട്ട് കൊറച്ചിട്ടത്
ആഹ്
അല്ലാത പറ്റ ഒഴിവ
വേദന ഉ ഇടാതെ ഒഴിവാക്കുമ്പോ തോന്നൂില്ല ഇതില്ല ഇടാനും തോന്നൂല തന്നെ ഉണ്ടാവ അപ്പ ആ ചുരിദാർ അതേപോലെ കട്ട് ചെയ്തിട്ട് എങ്ങനെ ചെ ആ വേറൊരു ചുരിദാർ അളവ്െച്ചിട്ടാ അതിനനുസരിച്ച ആക്കി ഇതാക്കിയാൽ മതി
ആ എന്തൊക്കെയെഓരു ഇതുണ്ട് കോലക്കട് ഉണ്ട് അത് ഇടുമ്പം ഒരു ജുപ്പട്ടമാതിരി തോന്നുന്നു
ഉ ആ വെട്ടിൽ ഷെയിപ്പാക്കി ആക്കിയാലേ ഇഞ്ഞങ്ങ് കറക്റ്റ് ആയിട്ടു കിട്ടെള്ളു അങ്ങനെ വേണം പിന്നെ വേറെന്തൊക്കെയാ
വേറെന്ത ഇങ്ങനെ പോണ് ഇവിടൊരൊക്കെ ഇണ്ട് വീട്ടില്
വീട്ടില് രണ്ടാങ്ങള്ളരുണ്ട്
ഉം
ണുമ്മ മാറ്റയിട്ട്
പിന്നെ അവിടെ യാള അഛന്മാരുണ്ട് ഉമ്മ ഉണ്ട്പ്പ ഉണ്ട് രണ്ട് നാത്തൂമാരുണ്ട് ഉണ്ട്
പോള ഒറ്റക്കല്ല എല്ലാരും കൂടിയാണ്
എല്ലാരും കൂടിയാ വീടായിട്ടില്ല
അെ ഇളച്ചം കല്യാണം കഴണോ
അത രണ്ടാ തല്ലാണ് കഴിച്ചണ് ഒരാക്ക് മൂന്ന് മക്കളുണ്ട് ഒരാൾക്ക് രണ്ടു മക്കളുണ്ട് ഉ
തന്നെയാണ്
ആഹ അവിടെ പറടുമ്പ എടുമ്പ
അല്ലും കൊഴപ്പൊന്നുംല്ല അത പോണ്ട വക്കാറല്ലെന എന്തക്ക
സുഖമായിട്ടും പക്ഷേ എന്റെ വീട്ടില് വിക്ക അവിടെ വക്കില്ല
ഏ ഏ അത് ശരി
കൊറേ വർഷം കോട്ടെ ഞാൻ വാറ് ഏഴ് ഏഴര കൊല്ലം കോട്ടയസിലായിരുന്നു പിന്നെ കോട്ടയസ നിന്നും പോകുന്ന എത്രയും കാലഴ്ച്ചിട്ട്കുമ്പോ മക്കളായിട്ട്ൊ കോട്ടേസിലൊക്കെ നക്കുക
ആപ്പൊ പിന്നെ വീട്ടക്ക്
ശരിന്ന